ഹലോ
കേക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട് ആഹ് എന്തൊക്കെണ്ട് വർ വിശേഷം? സുഖാണ് ആഹ് ആഹ് ഉം ഉം ഉം ഇല്ലാ മയെല്ലാ ഇന്ന് വെയ്ലാ വെയില് നല്ല വെയിലാ ഉം ഉം അവിടെ എങ്ങനെ മയണ്ടോ?
ഇന്നില്ലാ രാവിൽത്തെ പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് പണിയൊക്കെ കയ്ഞ്ഞ്
ഉം
ആഹ് പണിയൊക്കെ കയിഞ്ഞ് ഇനി കുളിക്കാ തിര് അലക്കാണ്ട് അലക്കി കുളിക്കാണ്ട്
വാഷിംഗ് മിഷ്യൻലാ അലക്കാ
അല്ല വാഷിംഗ് മിഷ്യൻ അല്ലാ കല്ല്മ്മലെന്നെ
ആഹ് അപ്പം വെയിലാവത്തില്ലേ അലക്കുന്നെട്ത്ത് തണലാ
അല്ലാ തണലാണ് തണലാ
ആഹ് ആഹ് ഇവടെ വെയിലായത് കൊണ്ടെ ഇപ്പാ നല്ല വെയിലാ അപ്പം ഞാന് ഇതാ വൈന്നേരം അലക്കും
ഏഹ് വെയ്കുന്നേരാ അലക്കല് വാഷിംഗ് മെഷീൻലാ
ആഹ് വാഷിംഗ് മിഷ്യൻലാ ഞാന് കൊറച്ച് തുണിയല്ലെ ഞങ്ങള് മൂന്ന് പേരല്ലേ ഒള്ളൂ അപ്പം എനിക്ക് അലക്കാനുള്ളതേ ഒള്ളൂ
ആഹ് ആഹ് പണിയൊക്കെ കഴിഞ്ഞോ?
പണി ചേട്ടായി കപ്പ കൊണ്ടു തന്നെ കപ്പ് കപ്പ അടുപ്പത്ത് അതും കൂടെ വേവിച്ചാ പണി കഴിയും രാവിലെ ചോറും കറിയൊക്കെ ഒണ്ടാക്കി ഇനി കപ്പേം കൂടെ ആക്കണം
കുട്ടികളൊക്കെ സ്കൂള് പോയോ?
ആഹ് ഓള് സ്കൂളിൽ പോയി.
എന്തോ?
കപ്പ അങ്ങനെ കടേന്ന് വാങ്ങലാണോ കൃഷി ചെയ്യലുണ്ടോ, .
കപ്പ കഴിഞ്ഞ പ്രാവശ്യം. ക കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വാങ്ങുവായിരുന്നു. വാട്ട് കപ്പയും വാങ്ങിയിട്ടുണ്ട് പച്ചക്കപ്പയും ഒക്കെ ഉണ്ട്. ആഹ് അപ്പൊ ഉണങ്ങിയത് വാങ്ങിവെച്ചതുണ്ട് പിന്നെ ഇന്നലെ. ആഹ് കപ്പയും ഇന്നലെ ഇച്ചിരി ചിക്കൻ വാങ്ങിരുന്നു അപ്പൊ ഇന്ന്. കപ്പ വേവിക്കാ പറഞ്ഞു കപ്പ കൊണ്ടുന്ന്. ആഹ് വൈകുന്നേരത്തേക്ക് കപ്പ. ആഹ് അങ്ങനെ അങ്ങനെയല്ല ചിക്കൻ. കറിയായിട്ട് അങ്ങനെ കൂട്ടും, ബീഫും കപ്പ ആയിട്ട് മിക്സ്. മിക്സ്‌ ചെയ്തു കഴിക്കാം എല്ലും കപ്പയും, ഉം.
ഞങ്ങള് ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്ക് വാങ്ങിയുണ്ട് പുറത്തന്ന്. കടേന്ന് ഇവിടെ ചോറും കറിയൊക്കെ ആയി ഇനി തൊട ക്കാനുണ്ട് ആഹ് തൊടക്കാനുണ്ട് എന്തെങ്കിലും വർ ആഹ് ഇനിക്ക് ഒരാള് ഉള്ളൂ, ഓള് സ്കൂള് പോയി ചെറിയ മോളാ എൽ കെ ജി യിലാണ്.
ആഹ്
ഉം ഏഹ് സ്കൂളിൽ പോയോ? ഏഹ് അവിടെ അവിടെ അടുത്ത സ്കൂള്?
അടുത്തല്ല എട്ട് കിലോമീറ്റർ ദൂരമുണ്ട്.
ആഹ് ആഹ് നിങ്ങള് എന്തെ വർക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ?
ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ. കുറെ ദൂരയുള്ളത് കൊണ്ട് പോയി പോരാനൊക്കെ ബുദ്ധിമുട്ടായതു കൊണ്ട് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ രാ രാത്രിയിൽ ഇങ്ങനെ ആന ഇറങ്ങി നടക്കുന്ന സ്ഥലവാണേ വഴി. യിൽ ഇങ്ങനെ റോഡിൽ കൂടെ ഒന്നും പോവാാൻ പറ്റത്തില്ല, ആഹ് രാ അപ്പൊ രാത്രിയിൽ ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥലം ആയതുകൊണ്ട്.
ആഹ് ആന എങ്ങനെയാ വീടിന്റെ അടുത്തേക്ക് ഒക്കെ വരുവോ.
പണ്ട് വാടകയ്ക്ക് താമസിച്ചെടുത്ത് വീടിനെ അടുത്ത് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇ ഇച്ചിരി റോഡ്. സൈഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല, പിന്നെ വേറെ സ്ഥലത്തു നിന്നൊക്കെ റോഡ് മുറിച്ച് കടക്കും ആന അങ്ങനെയൊക്കെ. ഞങ്ങളുടെ സിറ്റിയിലൊക്കെ ടൗണിലൊക്കെ വരും ആഹ്.
ഏഹ് ഏഹ് അങ്ങനെ മല മലന്ന് ഇറങ്ങി വരാല്.
ആഹ് ഇറങ്ങി വരാല് ഞങ്ങള് ഇവിടെ ഒരു ഉൾപ്രദേശമാണേ. അപ്പം ആഹ് ആനയൊക്കെ മിക്ക ദിവസവും ഉണ്ടാവും, ചക്ക സീസൺ ആയതുകൊണ്ട്. അപ്പം സ്ഥിരം ഉണ്ട്.
ഏഹ് ആന എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും ഒക്കെ തിന്നാൻ വരുന്നേക്കാറല്ലേ പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ.
ആഹ് ച ചക്ക പറിച്ച് തിന്നാൻ വരുന്നതാ, എന്റെ തറവാട്ടിൽ ഒക്കെ. അവിടെ പറിച്ച് വെച്ച് ചക്ക ഇങ്ങനെ അടു അടുക്കളയുടെ ഫ്രണ്ടിന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് യാത്രിയില് ഞങ്ങൾ തലേദിവസം വേവിക്കാൻ വെച്ചത്.
ഏഹ് അത് മനുഷ്യന്മാരൊന്നും ഉപദ്ര ഉപദ്രവിക്കൊന്നും ഉണ്ടാവില്ലല്ലോ ഉപദ്രവിക്കുവോ?
ആഹ് ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും, അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുത് പറഞ്ഞു ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ. വെ പകല് അങ്ങനെ ആക്കിയിട്ട് എടുത്തെറിയും.
ഏഹ് അപ്പൊ പേടിയാണ് ല്ലേ. ഹലോ. ഹലോ. ഹലോ. ഹലോ, ഹലോ.
ഹലോ.
ഹലോ ആഹ് കേക്ക്ണില്ലേ?
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് നേര ത്തെ എന്തോ കേക്കുന്നില്ലായിരുന്നു. ആഹ് എല്ലാർക്കുണ്ട് ഈ റെയ് ഞ്ചിൻ്റെ പ്രശ്നം ഈ മഴ സമയത്ത് എനിക്ക്.
ഉം ആഹ് അവിടെ ആഹ്. ഞങ്ങളെ ഇവടിം ഇങ്ങനെ ഉള്ളോട്ട് ആയോണ്ടേ വെ റേഞ്ച് കമ്മിയാ.
വീട്ടീന്ന് ഇങ്ങനെ വിളിക്കുമ്പോ അമ്മയൊക്കെ പറയും നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ന്ന് ഇങ്ങനെ പറയും.
ആഹ് അത് ഓരോ സിമ്മിനും അങ്ങനന്സരിച്ചാ റേഞ്ച് കൊറവാവ്ണെ. ഞാ എട് ത്ത സിമ്മിന് ഭയങ്കര റേഞ്ച് കൊറവാ.
ആഹ്. ഇവിടെ എഹ് ഇവിടെ ഒരുവിധം എല്ലാർക്കും ഈ ജിയോ ന്റെ റേഞ്ച്‌ തൻ സിം തന്നെയാണ് പക്ഷെ.
ആഹ് ആഹ് ഇന്റെതും അങ്ങനെ ജിയോനി. ഇ വടെ ജിയോ പൊതുവേ കൊറവാ. വടാഫോൺ അങ്ങനത്തെക്കെ സിമ്മിനൊക്കെണ്ട് വടാ ഫൊണ് ഐഡിയ അതേപോല്ത്തെ സിമ്മിനൊക്കെണ്ട്. ജിയോ ക്ക് പൊതുവെ കൊറവാ.
ബി എസ് എൻ എൽ നും എയർടെലിനൊന്നും കിട്ടത്തില്ല ഐഡിയക്കും ജിയോയ്ക്കും ഉണ്ട്.
ഏഹ്. ഉം ഉം. ആഹ് പിന്നെ കൊരങ്ങമാരൊക്കെ എറങ്ങോ ഈ ആനെന്നൊ
ആഹ് കൊരങ്ങന്മാര് വരും. കൊരങ്ങന്മാര് വരും മയിലുണ്ട് കൊരങ്ങനുണ്ട്.
ഏഹ് അ ഉം. അതൊക്കെങ്ങനെ വെച്ചാ ക് ഫുഡൊക്കെ കഴിക്കാൻ വര്നതേക്കാരല്ലേ.
ആഹ് മയിൽ എപ്പഴും മിറ്റത്ത് വരും രാവിലെ ഭയങ്കര കരച്ചിലായിരിക്കും.
ഏഹ് ഞങ്, ഏഹ് നല്ല രസേകാരലേ കാണാന്. ഞങ്ങളെവടെ ഇങ്ങനെ ഉം ഇവടെ അങ്ങാടിന്റെ ഒക്കെ എടുത്തായോണ്ട് അങ്ങനൊന്നും കാണേല്ല.
ആഹ് ഞങ്ങളെ ഇവിടെ ഇങ്ങനെ വരും മുറ്റത്ത്. ഇങ്ങനെ ഭക്ഷണൊക്കെ വേസ്റ്റ് തിണ്ണേന്നൊക്കെ തിന്നോണ്ട് നിക്കുന്ന കാണാ.
ഏഹ്. രസ്സാ. കുട്ട്യേക്കൊക്കെ ഇഷ്ടേക്കാരം ഞങ്ങളെ ഇവട്ത്തെ കുട്ട്യേക്കൊക്കെ നല്ല ഇഷ്ടാ. മയില് ന്നൊക്കെ പറയും.
ഇപ്പോ അങ്ങനൊന്നു
ആഹ് കണ്ട് കണ്ട് ഇതായിണ്ടാവുംല്ലെ. ഉം. ഇവടെ മയിൽ ന്നൊക്കെ പറഞ്ഞാ ഭയങ്കര ഇത സംഭവാണ്. മയിൽ മുറ്റത്തൊക്കെ വരാ ന്നൊക്കെ പറഞ്ഞാല്.
ആഹ് ആഹ്. പണ്ട് എനിക്ക്യങ്ങ് ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരുതില്ല.
ആഹ്.
കല്യാണം കഴിഞ് വരുന്നേന് മുന്നെ. ഞങ്ങടെ അവിടൊന്നും അങ്ങനെ മയിലില്ലായിരുന്നു അപ്പൊ എനിക്ക് മയില് പിലി വിട ർത്തിയിരിക്കുന്നെ കാണണം അങ്ങനെ ഇങ്ങനേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇവടെ വന്നതൊ ക്ക കണ്ടപ്പം ഒന്നുല്ല.
ആഹ് ആഹ് മയിൽ പീലി ഒക്കെ ഇണ്ടാവേണ്ടോ?
ആഹ് മയിൽ പീലി ഇങ്ങനെ പറമ്പിലൊക്കെ കിടന്ന് കിട്ടാറുണ്ട്.
ഏ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ മൈപ്പിലി പുസ്തകത്ത് വെച്ച് നടക്കു അങ്ങനെയൊക്കെ ഇണ്ടായി.
ആഹ് ആകാശം കാണാതെ. ഞാനിങ്ങനെന്റെ ചെറുക്കനോട് പറയും അവനൊക്കെ മയിൽ പീലി കണ്ട ഒന്നും എടുക്കത്ത പോലുംല്ല. ഞാൻ പറയും ഞങ്ങളൊക്കെ കുഞ്ഞാ ഇതൊക്കെ ബുക്കിനകത്ത് പാത്ത് വെക്കുവായിരുന്നു. ആകാശം കാണാതെ എന്ന്ട്ട് വേറെ മയിൽപ്പീലി ഒക്കെ പറയാ ന്നാ എന്നിട്ട് അപ്പ എന്നോട് ചോദിക്കും അങ്ങനെ ഉണ്ടാവോ അമ്മേന്ന് ഞാൻ പറഞ്ഞ് വെറുതെ പറഞ്ഞാണ്ടാ ഞങ്ങളൊക്കെങ്ങനെ ചെയ്യുവായിരുന്നു ഓരോ പൊട്ടത്തരങ്ങള് എന്നൊക്ക പറയും.
ആഹ് ഇപ്പ ഉം
ആഹ് ഇപ്പോഴത്തെ പിള്ളാരോട് പറഞ്ഞ അതന്നും അവർക്ക് വേണ്ട അവർക്ക് കൊറച്ച് ഫോണും
ഫോണും ആഹ് അങ്ങനെയൊക്കെ മതി ഗെയിം
ആഹ് ആഹ് പണ്ടന്തൊക്കെ കളികളായിരുന്നു ഇപ്പോ ഒരു ദിവസം അവധി കിട്ടാൻ കാത്തിരിക്ക. അടുത്ത വീട്ടിൽ പോകാന് നമുക്ക് ടി വി ഞാനൊക്കെ ചെറുതായിരുന്നപ്പം ആഹ് അടുത്ത വീട്ടിലൊക്കെ പോയി ടി വി കണ്ടോണ്ടിരുന്നേ.
ആഹ് ഞങ്ങളും അങ്ങനെനനി ഉം അവിടുന്ന് എല്ലാരും ഒത്തൊരുമിച്ച് കാണും രസേനി ഇപ്പ ല്ലാരും ഫോണ് നോക്കിയാണ് ഉം
ആഹ് അപ്പൊ ആകെ ഒരു ദൂരദർശനം ഉണ്ട്.
ആഹ് കൊറച്ച് ചാനൽ ഉണ്ടാവുള്ളൂല്ലേ?
കാണാൻ വേണ്ടി നാല് മണിയാകുമ്പോ അടുത്ത വീട്ടിൽ പോകും അങ്ങനൊക്കെ ആയിരുന്നു. എന്തോ ഞാനിങ്ങനെ എന്തായാലും പറയുമ്പോ എന്നോട് പറയും അമ്മ ഇങ്ങനെയിരുന്നു പറയും ഞാൻ പറയും ഞാനിങ്ങനെ ടി വി ഒന്നും കാണത്തില്ലായിരുന്നു പറയും കളിച്ച് നടക്കുവായിരുന്നു പറയും പറയും. ഇല്ല അമ്മ ഫോണും കളിച്ചോണ്ട് നടക്കായിരുന്നു അമ്മ ടിവിയും കണ്ടോണ്ട് നട കരുന്നു പറയും ഞാ പറഞ്ഞ് ഞങ്ങളുടെ കാലത്തൊന്നും ഇതില്ല സമ്മതിക്കത്തില്ല.
ഏഹ് ഓൽക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരിക്കും ഉം
ആഹ് അമ്മ ഇങ്ങനെ തന്നെയാരുന്നു ചെറുപ്പത്തി എന്നെ വലിയ കുറ്റൊന്നും പറയണ്ട പറയ
എഹ് ഏഹ് ഏഹ് പിന്നെ അവിടെ എങ്ങനെ ഓൽക്ക് കളിക്കാനൊക്കെ കുട്ടികളൊക്കെ ഇണ്ടോ? ഏഹ്
ഏഹ് ചെറിയ കുട്ടികളുണ്ട് അവന്റെ പ്രായത്തിലുള്ള കു ഇന്റെ അടുത്തില്ല എൽ കെ ജിലക്കെ പഠിക്കുന്ന കൊച്ചുണ്ട് ആഹ് കൊച്ച് മാത്രം ഉള്ളു അല്ലാതെ വേറെ ഇങ്ങനെ ദൂരെ കുട്ടികൾ.
ആഹ് അതുകൊണ്ട പൊതുവേ
പിന്നെ ഇവിടെ എങ്ങനെ പുഴയില് പിന്നെ പിള്ളേരെ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോ അങ്ങനെ പോകും.
ഏഹ് അഒടെ പൊഴണ്ടോ?
ആഹ് ഞങ്ങളെ വീടിൻ്റെ എത്താൻ കൊറച്ച് താഴെ പൊഴണ്ട് വീട്ടിൽ നിന്ന കാണാം.
നീന്തലക്കെ അറിയേക്കാരം അങ്ങനെ പോവേണ്ടോ?
എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ എല്ലാരും പോലെ കുളിക്കുന്നോണ്ട് ഞാൻ പൊഴേൽ അങ്ങനെ എറങ്ങി കുളിക്കത്തില്ല.
ഏഹ് ഏഹ് ഉം പൊതുവേ പെ
ഇപ്പോ ഇങ്ങനെ പോയില്ലായിരുന്നു ഇങ്ങനെ ചെറിയ തോടക്കെ ആയിരുന്നു ഇണ്ടായിരുന്നേ. ആഹ് ഇവിടെ
ആദ്യമാ അവന് ഭയങ്കര പേടിയായിരുന്നു ചേട്ടായിനെന്നും വെള്ളത്തി ഇറങ്ങാൻ സമ്മക്കിച്ചില്ലായിരുന്നു കാരണം- കരയുവായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി അവന് എതു നേരം വെള്ളത്തിൽ അവൻ നീന്തി -
ഏ നല്ല ആയം ഒന്നുമില്ലാത്തത് ഈക്ക റല പ്രദേശക്കാക്കെ.
ആഴം ഒക്കെ ഉണ്ട് അവന്റ കഴുത്തിന്റെ അത്രയും വെള്ളം ഒണ്ട്
ഏഹ്
ഉം ചെല ഭാഗത്ത് നല്ല കുണ്ടുണ്ടാവല്ലോ.
ആഹ് ആഹ് ട്രിപ്പൊക്കെ പോവേണ്ടോ
ഇതിന്റെ മേളിലോട്ട് വെള്ളം ഒണ്ട് അങ്ങോട്ടൊന്നും വിടത്തില്ല കഴുത്ത് അര എന്താ നെഞ്ചു വരെ ഉള്ളടത്തൊക്കെ വിടുവൊള്ളൂ. ഞാനും ചെല ദെവസം കൂടെ പോകും
ആഹ് ഏ നമ്മുക്ക് എന്തോ പേടിയാണല്ലല്ലോ ഒറ്റക്ക് പോകുമ്പോ.
ആഹ് ഇപ്പൊ എത്ര പിള്ളേർക്ക് ഇങ്ങനെ വെള്ളത്തിൽ പെട്ട് മരിക്കുന്നു എന്തൊക്കെയാ നമ്മള്-
ആഹ് മയക്കായപ്പോ വെള്ളം കൂടിയോ
ആ മഴയപ്പോ വെള്ളം കൂടി നേരത്തെ ഒഴുക്കൊക്കെ നന്നായിട്ട് കൊറഞ്ഞിരുന്നു വേനൽക്കാലത്ത്- ഇപ്പൊ നന്നായിട്ട് വെള്ളായിട്ടുണ്ട്.
ആ പേടിയാണ് കുട്ടിയുടെ ഇപ്പൊ ഓരോ ജോ ആ അവിടെ പോയണ്ട്, ഞാൻ എന്റെ കല്യാണം കഴിച്ചടുത്തുണ്ട് എന്റെ വീട്ടിൽ അങ്ങനെയല്ല അവിടെ ഒരു മലയാണ്. ഇവിടെ പോയണ്ട് പക്ഷെ പോവലൊന്നും ഇല്ല അങ്ങാടിന്റെ അക്കരയാണ്. ഹലോ
ആ വിളിക്കാ വിളിക്കവേ
ആഹ് ആഹ് ശരി എന്നാല്